ഹലോ
കേൾക്കാവോ
ആഹ് കേക്കാം ആഹ് കേൾക്കാം
കേക്കാം കേക്കാം പറഞ്ഞോ എന്തൊക്കെയുണ്ട്
ആഹ് ഞാൻ ഇവിടെ ഇരിക്കുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഇപ്പോ ചായയുടെ സമയം ആയല്ലോ ഇനി ചായ ഇടണം അവിട അവിടെ ഊണൊക്കെ കഴിഞ്ഞല്ല
ആഹ് ഇവിടെ ഊണ് കഴിഞ്ഞു
ആഹ് ആഹ്
പിന്നെ കൊറച്ച് ചക്കയൊക്കെ കിട്ടിയാരുന്നു അതിന്റെ പുറകെ നടക്കുവ ഇപ്പൊ
ഓ അത് ശെരി ആ ചക്ക മെനക്കട്ട പണിയാണല്ലോ എന്തതുണ്ടാക്ക ക്കി ചക്കക്കറി ഉണ്ടാക്കിയ
അല്ല വെട്ടി വെച്ചു ഇനി അെ വറക്കണം
ആഹ് ഇവിടെ ഇവിടെയും അത് തന്നെ ഇവിടെ ച ചക്കുണ്ട് അവിടെ ഏത് ചക്ക ഏത് ചക്കയ കിട്ടിയത്
ഇവിടെ നല്ല വരിക്കച്ചക്ക എട
ആഹ് ഇവിടെ പിന്നെ കൂടച്ചക്ക നിക്കുന്നത്
ആഹ് ഇവിടെ നല്ല വരിക്കച്ചക്കെ വറക്കാൻ നല്ലതാ
ആ വേറെ സ്ഥലത്ത നിന്ന് കൊണ്ടുവന്ന് കൊറെേ വഴുക്കച്ചക്കയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി തരണേന്ന് പറ പറഞ്ഞ് അങ്ങനെ തന്നായിരുന്നു അങ്ങനെ അത് പഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇനി പഴത്തിട്ട് വേണം എടുക്കാന് അതില്
എത്തിട്ടടാ അതെ
കുറച്ച് കൂടെ വർക്കാനായാലും എല്ലാം നല്ലത് വഴുക്ക്ച്ചക്കെയാ
അതെ അതെ അതെ ഇത് വറക്കാനും വേവിക്കാനും ഒക്കെ നല്ലതാണ് ഇത്
ആ അതന്നെ
ഇങ്ങനെ പറ
പലതും വെക്കാല്ലോ ചക്കയപ്പ ഒക്കെ ഉണ്ടാക്കായിരുന്നു ഞാന് ഇന്ന് ആ ഞാൻ ഇന്നാള് ദിവസം മൂക്ക് വന്നപ്പോ ക്കടെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു നമ്മുടെല്ലെ ഏശാനെറ്റിൻ്റെകത്ത് കുക്കർ ഷോ ഇല്ലേ
ആഹ്
അതിനകത്തല്ലേ സുചിത്ര ഇല്ലേ സുചിത്ര ഉണ്ടാക്കുന്ന കണ്ടായിന്ന് പക്ഷെ അത് അവര് അതിന്റെ എങ്ങനെ ഉണ്ടാക്കുന്നതള്ളത് പറഞ്ഞില്ലായിരുന്നു പിന്നെ നമ്മളൊരു ഊഹം വെച്ച്ങ്ങ് ചെയ്തു പൊടികൾ ആരിക്കല്ല എന്തേലും
ആ
ആഹ് അങ്ങനെ ഞാനല്ല തെരളി ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് ഉണ്ടാക്കിയങ്ങ് തെരളി ഉണ്ടാക്കുന്നതിന അറിയല്ലേ ഞാൻ അതേപോലെ ചെയ്ത്
അതെ അതെ അടയും അത്രേം തന്നെയല്ലേ ഉള്ളൂ പിന്നെ ഇല റ്റി മാത്രേള്ളള്ളോ വ്യത്യാസം
ആ് അത്തന്നെ ഇലയ്ക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എല്ല ഞാൻ കുറച്ച് കൂടെ മണം കിട്ടുവല്ലോ?
ആ അതെ അതെ അതെ അതെ വേറരു ഫ്ലേവർ.
അയിനു വേണ്ടി ഞാൻ ഈ വയന ആ വയനയില എടുക്കുന്നു. ചില നാട്ടില് വയനയില പറയും. ചിലര് തെരളില പറയും.
ആഹ ഹ ഹ
അന്നേരം ഞാനത് എടുത്ത്. ആ കൊറയൊക്കെ കടത്തി മഴയത്തൊക്കെ പോയി ഒന്നും പറയണ്ട. വിച്ച് ഉള്ളതെല്ലാം ഉള്ള കട്ടുറുമ്പ്. അത് ഇത് എല്ലാം കടിച്ച്. അങ്ങനെ ആഹ അങ്ങനെ ഇതടെ കൊറെ കൊണ്ട് കേടായി ഫുള്ളു ആഹ മൊത്തം ഏ നല്ല കറുത്ത കളർ ഏതാണ്ടൊക്കെ അതിനകത്ത് പിന്നെ നല്ല നോ എട്ത്ത് കഷ്ട്ടപ്പെട്ട ആ പറച്ച് താ അത്രയും ഉക്കി ഉറുമ്പിന്റെ കടിയും കൊണ്ട് പിന്നെ കഷ്ടപ്പെട്ട് നമ്മള് പറിക്കുകയും ചെയ്ത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അതിനെ പിന്നെ കഴുകി വൃത്തിയാക്കി ആ ആ ആ കഴിച്ചു കഴിച്ചു പിള്ളേർ ആ ഒരാളുണ്ട് ഒരാളെ ഉള്ളു ആഹ അത് കഴിച്ചു അവള് കുഴപ്പമില്ല സ്കൂളിൽ നിന്ന് വന്നപ്പോ ഇഷ്ടപ്പെട്ട് പുതിയൊ ഒരു സാധനാന്ന് പറഞ് കൊടുത്തക്കുമ്പളേപ്പോന്നാ പറഞ്ഞ അവള് അതിനകത്ത് ഞാനും അത് പറഞ്ഞ പിന്നെ മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് സൂപ്പറായിട്ട് ഉണ്ടാക്കി കൊടുത്ത് മറ്റേ കൂഴിച്ചക്ക ആണെങ്കിൽ പിന്നെ അത് പിന്നെ പരത്തി അല്ല അപ്പ എല്ലാം ഉണ്ടാക്കൻല്ലേ കൊള്ളത്തോളൂ
അതും ഈ അട ഉണ്ടാക്കാൻ നല്ലതാണല്ലോ വക്ഷിക്കാത്തിട്ട്
കുഴിച്ചക്കെ അത് ആണോ ഓ അത് നമ്മളെ തൊണ്ടയിലൊക്കെ ഒട്ടു ഇങ്ങനെ പിടിക്കായിരിക്കും കുരുങ്ങുന്ന സാനയി കൂടച്ചക്കെ ആ അത് ശെരി
ഇവിടെ എന്ത്യക്കെ
പിൻ ആ ആ ആ ഇനി ഇവിടെ ചക്കക്കുരു ആ ന്റെ ആ എന്റെവിടെ ഒരു അമ്മയുണ്ട് ചക്കക്കുരു കളയത്തില്ലേ എല്ലാം അങ്ങ് എടുക്കും ചക്കക്കുരു പോലും കളയത്തില്ല ചോളയും ആ എല്ലാം വെട്ടിയിട്ട് കറി ഉണ്ടാക്കും അതുകൊണ്ട് ചക്ക ആ പിന്നെ പശു ഉം പശു പിന്നെപ്പറത്തവര അമ്മയുണ്ട് അവര് വന്ന് അപ്പുറത്തെ ഒരമ്മയുണ്ട് അവരുടെ വീട്ടിൽ കൊറെ എണ്ണ ഉണ്ട് അവര് വന്ന് എടുത്തോണ്ട് പോവും അത് കളയല്ലേന്ന് പറയും അതുകൊണ്ട് ഇവിടെ കളയൻ കൊണ്ട് വയ്ക്കുള്ളു അതങ് കൊണ്ട്പോക്കുള്ളൂ അവര് പിന്നെ കൂടെച്ചെ ആ ചക്കക്കുരുവി്ന്റെ ആ അതിപ്പം വെച്ചക്കന്ന് കൊറച്ചെടുത്തേ വെച്ചിട്ടുണ്ട് അമ്മ ജ്യൂസ് അടിക്കാന്ന് പറയുന്ന കേട്ട് നൽ ഇപ്പൊ ഫോണകത്ത ഒക്കെ കണ്ടന്ന് തോന്നുന്നു ജ്യൂസ അടിക്കാൻ നല്ലേ ഷാർജ ജ്യൂസിന്റെട്ടേ ആ ചക്കക്കുരു ജൂസടിക്കും ഉണ്ടാക്കി നോക്ക് നല്ലതാ ക്കുരുവിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടേ വേവിക്കണം കുക്കറിലിട്ട് അല്ലെങ്കിൽമ്മക്ക് ഇളക്കാൻ പാടാണെങ്കിൽ ഇളക്കാൻ പാടാണെങ്കിൽ എന്തണറയാ കുക്കറിലിട്ട് അങ്ങ് വേവിക്കണം ഒരു വീസിലോ രണ്ട വീസിലോ അടിച്ചങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ ആ തൊലിയങ് ഇളകിപ്പോക കുക്കറില ഇട്ട് അടിച്ചല്ലേ കുറച്ചു നേരം പച്ചവെള്ളത്തിലോട്ട് ഇടണം ചൂട് പോട്ടെ അന്നിട്ട് തൊലി കള തൊലി കളഞ്ഞിട്ട് രണ്ട കഷ്ണം രണ്ട കഷണം ഒന്നും ആക്കണ്ട നല്ലതോലെ വെന്ത് എന്നിട്ട് അനെ തൊലി കളഞ്ഞിട്ട് ആ തൊലി കളഞ്ഞിട്ട് ആ തൊലി ഡ പോ തൊലി കളഞ്ഞിട്ട് മിക്സിയിലോടിട്ട് അതിനകത്തോട്ട് കട്ട പാലി ല്ലേ കട്ട പാലിട്ട് കട്ട പാൽ ഒഴിച്ച് പരിപ്പ് ആ് അണ്ടി പരിപ്പ് മുന്തിരിഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്തിട്ടിട്ട് നന്നായിട്ട് ചച്ച ഒന്ന് കൊടുത് നോക്ക് നല്ലതാ നമ്മ നമ്മടെ വയറിന് നല്ലതാ ചക്കക്കുരുന്ന് പറയുമ്പോ പിള്ളേർക്കെല്ലാം നല്ല സാധനമാണല്ലോ
ആ അതെ അതെഞ അത് ഇതുവരെ ട്രൈ ചെയ്തിട്ട്
അതൊന്ന് ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞല്ലേ പുതുതായിട്ട് ഉള്ളതാ പറഞ്ഞത് വെച്ചോക്ക് ആ ആ വെച്ച വേറെ ആ കളയണ്ട ഈ തോരം എപ്പോഴും തോരനും അതൊക്കെയ അല്ലേ വെക്കുന്നത്. ഓ മുടി കളിക്കാനും അമ്മ മുടി കിളിക്കാനും എല്ലാം നല്ലൊരു സാധനമാണ് ഈ ചക്കക്കുരുന്ന് പറയുന്നത്. മുടി നമ്മുടെ മുടിയൊക്കെ മുടി ഇല്ലാത്തവരൊക്കെ ഇതാണെങ്കി മുടിയൊക്കെ കിളിക്കും. അല്ലേ ഉള്ള കണ്ട കണ്ണി കണ്ട മരുന്നൊക്കെ വെടിക്ക് ണാട്ടി ഇത്. ഇതെന്നെയാ നല്ലത്.
ആ അതൊക്കെ അതെ ഇവിടെ അതെ അതുകൊണ്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നൊന്നും ഒരു- സാനത്തിനെ ഞാൻ
ആഹ് അതെ. പിന്നെ മുരിങ്ങയിലൊക്കെ ഉണ്ടോ വീട്ടിൽ മുരിങ്ങിക്ക.
ഇവിടെ നമ്മുടെ വീട്ടിലില്ലെലും. അപ്പുറത്തെ വീട്ടിലും. ഇപ്പുറത്തെ വീട്ടിലും ഉണ്ട് രണ്ട് വീട്ടിൽന്ന് തരും.
ഓ അത് ശെരി. ഇവിടെ ഞങ്ങളടെ വീട്ടിലില്ല. അപ്പുറത്തെ വീട്ടിലോട്ട് കട ആഹ ഇവിടെ ഞങ്ങളടെ വീട്ടിലില്ല അപ്പുറത്തെ വീട്ടിലോട്ട് കിടക്കുന്നത്. ഞങ്ങളടെ വീടിന്റെ പുറത്തോട്ട് നിക്കുന്നെ. അപ്പൊ ഇവിടെ ആൾക്കാർ ആഹ ആൾക്കാർ. ല്ല വന്ന് ഇപ്പൊ ഞങ്ങളടെ വീട്ട് വന്ന സ്റ്റെ മുകളിൽ കയറി പ്പിച്ചുന്നത്. പ്പോല എല്ലാർക്കും. കൂടുതലും വരുന്നന്ന് പറഞ്ഞാലേ എല എല തേടി വരുന്നത്. ഈ മറ്റേ കുഞ്ഞുങ്ങൾക്ക് പാൽ. കിട്ടാൻ വേണ്ടി നല്ലയാണല്ലോ. മുരിങ്ങയുടെ കറിയും തോരനും ഒക്കെ അതിന വേണ്ടിയ ഇവിടെ വരുന്നത് പിന്നെ അതിന്റെ ആ തൊലി എടുത്തിട്ട് നമുക്ക്- ഇപ്പൊ എന്ത കാലിന് മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ കിഴി വെക്കുവല്ലോ?
കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്.
എടുന്നത് എന്തൊക്കെയാെന്ന് ഞാൻ ഇവിടെ വരുന്നവര് പറയ ടെ നമ്മൾ അറിയുന്നത്.
ഉം പിന്നെ അതിന്റെ തോരന്. തോരന് മുരിങ്ങയിലട അത് വെച്ച്. തോരം വെച്ച് തോരന് വേണ്ടി പിന്നെ കൊച്ചും. ആഹ കൊച്ചിന്. ഉം അതെ ന്നെ കൊച്ചിന് വേണ്ടി. ആ അപ്പുറത്തെ വീട്ടില് അവര് വരും മുരിങ്ങടെ കറി വെക്കാൻ വേണ്ടി. എന്നും നീ ആദ്യമൊക്കെ എന്നോട് ചോദി ഇപ്പൊ ഞാൻ പറയാ കേറിയൊന്ന് പിച്ചിക്കോണോന്ന് പറഞ്ഞു. അപ്പുറത്തെ വീട്ടിലേ ആശാ അത് അടുത്താ പോയി. ആഹ പിന്നെ ഉം ഇന്ന് എന്തുവാ ഇന്ന് പെരുന്നാളായിട്ട്..
പെരുന്നാളായിട്ട് അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് പെരുന്നാളിന്റെ ഒന്നുല്ല. എന്നും ഉള്ള പോലെ
ആഹ ഹും ലഏതാല്ല ത പടംല്ലേ സുരാജ് വെഞ്ഞാറ മൂടത്തിന്റെ പട ആ ചക്ക തീരുന്നവരെ.
ആഹ ആ അതെ അതെ അതെ അതെ ഇവിടെ അങ്ങനെയാകട്ടോ ഇവിടെ ചക്ക ആയിക്കഴിഞ്ഞാൽ ഇവിടെ മുറ്റത്ത്. രണ്ട് ണ്ട് മുറ്റത്തുണ്ട് പുറകിലുണ്ട് അപ്പം അത് തീരുന്ന വരെ. അത് നിറച്ചു ചക്ക ഉണ്ടാവുവേ.
ഉം
അപ്പൊ ഞങ്ങൾ അഞ്ചെട്ട് വീട്ടുകാരുണ്ട് എല്ലാരും കൂടി എടുക്കും.
ആഹ് ഇവിടെ അങ്ങനെ അയലത്തുകാർക്കൊക്കെ കൊടുക്കും. ചക്ക അങ്ങോട്ട് അട- ആ അതിന് മുമ്പേ കിളിക്കുമ്പഴേ അങ് ബുക്കിങ്ങാ. അ പിന്നെ വിളിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാടോം ആ ആ ഈ പ്രാവശ്യം അതുകൊണ്ട് ബുക്ക് ചെയ്തൊണ്ട് കൊറവായിരുന്നു
ഹ് ഹ് ഒര് രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഒരുമിച്ച് പറിച്ചിട്ട് അഞ്ചു വീട്ടുകാരൂടെടുക്കും
ആ ആ ഇപ്പം ആരാ കൊണ്ടുപാത്തെ ഇപ്പൊ അമ്മടെ ക്യാൻസർ രോഗത്തിന് നല്ല സാധനല്ല് ചക്ക
ഉം അതെയതെ
എത്ര വേണോങ്കിലും കഴിക്കാം കഴിക്കണോന്നാ പുള്ളാർക്കുവൊക്കെ കൊടുക്കണം
ഇവിടെ ആണെങ്കിലും പക്ഷെ വർത്താ മാത്രെ കഴിക്കത്തുള്ളൂ
ആ ഇവിടെ ആ അങ്ങനെ കൊടുക്കരുത് ഓ എണ്ണയല്ലേ തോനെ വല്ലപ്പോഴു ഇങ്ങനെം കഴിപ്പിക്കണവങ്ങ് ഹലോ മത്തിക്കറിയെക്കെ ഇതിന്റൂടെ നല്ലത് ത്തിക്കറി ഇല്ലേല്ല പരിഞ്ഞിലൊള്ള അതാ നല്ലത് കൊറച്ചൂടെ നല്ലത് മത്തി വറ
അതെയതെ ഇവിടെ പക്ഷെ വേവിച്ചു കഴിക്കുന്ന ഭയങ്കര പാടാ
ഉം ഇവിടെ പിന്നെ വള്ളത്തി പോന്നത് ആ ആ ആ ആ ആ നമ്മടെ പിന്നെ വള്ളത്തി പോകുന്നവരൊക്കെ ഒണ്ട് കേട്ടോ അപ്പൊ അവര് അവരടെ കയ്ൽ നിന്നൊക്കെ ഞങ്ങളിങ്ങനെ മീമേടിക്കും അതോണ്ട് നല്ല മത്തിയക്കെ കിട്ടും അല്ലാത പോയി പൊറത്തുന്ന് പോയി വേടിക്കുവാണെങ്കിൽ നല്ല കാശ് കൊടുക്കണം അങ്ങനെ അതുകൊണ്ട് പറ്റ ത്തില്ല അതുകൊണ്ട് ഇവിടെ മത്തി വേടിക്കുമ്പോ ഇങ്ങനെ കിട്ടുമ്പോ ഞങ്ങള് കെടത്തി രണ്ട് അപ്പൊറൊം മുറിച്ചിട്ട് അപ്പുറൊം ഇപ്പറൊം കൊടുത്തിട്ട് ഒരെണം ഒരു പീസ് ഞാനു എടുക്കും ഒരു പീസവരു എടുക്കും പിന്നെ ഞാനും എന്റെ ചേട്ടനും കൂടതെല്ലാം ക്ലിയറ ക്ലീൻ ചെയ്ത് വെക്കും
ഉം
ഇവിടെ മോക്കിഷ്ടവല്ല ഇവിടെ ചേട്ടനും എനിക്കും ഇഷ്ട ഞങ്ങ രണ്ടേരും കഴിക്കും
ഹഹ ആ ഇവിടെ നേരെ തിരിച്ചാ ഇവിടെ മത്തിയൊക്കെ എനിക്കും കുഞ്ഞിനും ഇഷ്ടവ ചേട്ടന് ഇഷ്ടവല്ല
ആ ആശരിയെങ്കി കേട്ടോ
ആ ഓക്കെ ഓക്കെ